ആഹ് കേക്ക്ണ്ടാ ആഹ് കേക്കില്ലെ ഓക്കേ ഓ ചായക്കുടി കഴിഞ്ഞില്ല ഇണ്ടാക്കി വെച്ചിട്ടേള്ളൂ
എന്ത് ഇണ്ടാക്കിയെ
ഇന്ന് പത്തിരി
അതെ
പത്തിരീം ബീഫോ
ബീഫോ
ഉം ആ അഅ് ഇബടെ ബാ ക്കിള്ളതാ വെള്ളിയാഴ്ചകത്തെ
അത് ശെരി ആ ആ
ആ അ് കുട്ട്യേള് അടണ്ട് കളിക്ക ഉം എല്ലാരുംകൂടി കൂടി
അതെ അ ആ ഇന്നും കൂടെല്ലെ കളി നാളെ സ്കൂള് പോണ്ടെല്ലെ അവർക്കിന്നെ കളിക്കാനു സമയം കി പടിക്കിണ പിന്നെവര്
ആ അപ്പം വെളെ- ച്ചന്റെമക്കളൊക്കെ വന്നാണ് അപ്പൊ എല്ലാവരുംപാ ടിര്ന്ന് കളിക്ക്ണ്ടാടെ
അപ്പൊ അവരെ വീടും എളേച്ചെന്റെ വീടൊക്കെ വീട്ടിന്റ ട്ത്താ
ആ എല്ലാരും എട്ത്തട്ത്തട്ത്താ
ആ അതുകൊണ്ട് കൊഴപ്പൂല്ല അങ്ങനെ ഒരു ഒരു പ വല്യ ഒരു പറമ്പിതന്നാ വെര്ന്നെ ആ ആ
ഉം
ഓ അഅ് ശെരി ആ ആ കുട്ട്യേക്കൊക്കെ ഒറ്റക്ക് പോയിട്ട് വരാല്ലേ
ഓ അത്ര എട്ത്തെന്യേണ് നോക്ക്യാങ്ങ് കാണാ ഓരോ വീടും ഞങ്ങൾത് ഞങ്ങൾക് കൊർ ചൊരു വിട്ടൊള്ളൂ ബാക്കി എല്ലാവാരും ഒരു പറമ്പ് തന്നെ
ഓ അത് ശെരി ആ ആ
ഉം ഓ നമക്ക് ധൈര്യയിട്ട് കുട്ട്യേളെക്കെ ഏൽപ്പിച്ച് പോവാ
അതെ അതൊരു സമാധാനണ്ട് ആ അവിടെ പോയാ ലെയ്റ്റായാലും കൊഴപ്പൂല്ല എപ്പയാലും വന്ന് കൂ കൂട്ട്യാ മതിയ ല്ലോ പിന്നെ അവിടെ ആയാലും കൊഴപ്പൂല്ല ആ
ക്ക് ധൈര്യത്ത്പോകാം ഉം പർഞ്ഞാ മതി പോവുമ്പം ഞാ ങ്ങനെ പോവ്ണ്ട് ട്ടോ മക്കള് ഉണ്ടാവുന്നുള്ളത്. അവളോട് പറയണം മറ്റ് ഓള് ശ്രദ്ധിക്ക ക്കൂല്ലല്ലോ?
അതെ അതെ ആ ആ ഇവര് പിന്നെ നമ്മള് കണ്ണുവെട്ടത്ത്
ആ ഇപ്പൊ മഴലക്ക് കുളവും ഇതൊക്കെ നിറഞ്ഞിക്കണ ടൈംല്ലേ ആ അപ്പ ഓ കൊളമൊക്കെണ്ട്. ആ പാടത്തിന്റെ വക്കാ. ഓ ക അങ്ങനെ പറഞ് ചോയിച്ചിട്ടേ പോവുള്ളു. ചോയി
നല്ല ചെറിയ കുട്ടികളാ?
അല്ല പന്ത്രണ്ട് വയസായിചെറുതിന് ഇല്ല ഓക്കറിയില്ല ഒളക്ക് പഠ പഠപ്പിച്ചുകൊടുക്കണം നമ്മളോട് ഇങ്ങങ് പറയും നിങ്ങള് പഠിപ്പിച്ചു തരുവോ? പഠി
അല്ല അവിടെ അവിടെ ലേഡീസ് ഒക്കെ ഉണ്ടാവോ? പെൺകുട്ടളൊക്കെ പോവാനെ
ഓ
അതെ ആ അവർക്ക് വെള്ളം കാണുമ്പോ ഒരു ആവേശ ആരിക്കുവല്ലോ അല്ലെ?
ആ ആണ് അതാണ് ആ മോനറിയാ നീന്തല് അപ്പൊ മോന് ഒന്ന് തോന്നുമ്പോ കൊണ്ടപോയി പഠപ്പിച്ചുകൊടുക്കും.
ആ ആ നിങ്ങൾക്കറിയോ?
ആ എനിക്കറിയാം ഞ അയിൻന്റെ വീട് പോയ എറെ വക്കത്താ
നല്ല സുഖലമോളെ പഠിപ്പിക്കാലോ
ഞാൻ പിന്നെ അങ്ങോട്ട് പോവയല്ലോ
പക്ഷെ പക്ഷെ അയിനായിട്ട് രാവിലെ പോണ അല്ലെ
ആഹ ആഹ
ആഹ ആഹ ഏ ഏത് സാധാ കൊള അല്ല പള്ളിക്കോളാ അതെ അതെ ആഹ ആഹ് ആഴുണ്ടാവല്ലേ
അല്ല ആോ
അതെ ആഹ ആഹ ഇനിപ്പൊ ഇത്ര നീന്താൻ അറിയുന്നവര് നമ്മ അറിയുന്നേക്കുന്നില്ലല്ലേ മരിച്ചു എന്നൊക്കെ
ഓ പേടി ആണ് ഒരു ഭയം
നീന്തൽ അറിഞ്ഞാലും ഒരു ഭയം ഉണ്ടാവൂല്ലേ
അതണ്ട്
ആഹ
എവുടെ കുളത്തിലാവകുമ്പോ കുറെേ എല്ലാ ആണുങ്ങളും പെണ്ണ്ങ്ങളൊക്കെണ്ടാവൂലേ പ്പ ഞാങ്ങനെ
അതെ അതെ ആ അതെ നമ്മക്ക് പെണ്ണുങ്ങൾ മാത് സേഫ്റ്റി ആയിട്ട്മക്ക് ആ ആ
ആ എന്റെ വീട്ടില് അവിടെ വീടിന്റെ അടുത്ത് തന്നെ പൊയേ
ആ വീട്ടന് അത് ശെരി ആ കേട്ടിണ്ട് ആ ആ
ചാലി ചലിയാറിന്റെ തീരത്താ
എന്റെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ അവള് വീട് ഇതിന്റെടു പിന്നോ
ആ അപ്പോ അ നമ്മള് അവിടുന്ന് ചെറുപ്പത്തിലേ പോയി ആ ചെറുപ്പത്തിലേ പോയി ഇങ്ങനെ കുളിച്ചി കാ നീന്തി കുളിച്ചണാളാ ഓ കേരളത്തില് നാലാമത്തെ വല്യ പൊയ
ആ ആ അപ്പൊ അതിന്റെ വക്കായിരിക്കുവല്ലേ
ആ ആ
ആ ആ അവ് അലക്കലൊക്കെ അവിടെ അയിന്റെ ഭാഗത്ത്ന്നെന്നെ
ഓ അവിടെ ണ്ടാവും ഓ അവിടെഅ സ്റ്റെപ്പും കല്ലും ഒക്കെയുണ്ട് എൻ്റെ വീട്ടിലുണ്ട് ണ്ടോ നമുക്ക് സ്റ്റെപ്പിമ്മെ കല്ലൊക്കെട്ട് നല്ല പഞ്ചായത്ത് നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട്
ആ ആ അ അ ഏത് കൊള അവിടുന്ന് തന്നെ അലക്ക അല്ല വീട്ടീന്ന് അലക്ക അവിടുന്ന് അലക്ക
ഞാൻ പ്പം പോവല്ല അന്നൊക്കെ പോവല്ണ്ടേരുന്നു ചെറുതായിരുന്നപ്പം ഇൻ്റെ വീട്ടിന്നു ഇവിടുന്ന് ഞാൻ പോവല്ല ഇവിടെ വീട്ടിന്നെ ന്നെ നമുക്ക് അത്ര ങ്ങട്ട് പരിചയവുല്ല പിന്നെ ഞമ്മൾ ഇവിടങ്ങനെ അങ്ങനെ നടക്കും നടക്കണ ശരിയല്ലല്ലോ ഹ് ഹ്
അത് ശെരിയാണ് അവിടെ ഇപ്പം നമ്മൾ ജനിച്ച് വളർന്ന് നമ്മൾ അത്രേം അറിയുന്ന ആൾ അല്ലേ
ഏ കണ്ട് വര്ണ ആൾക്കാരല്ല ഓർക്കൊക്കെ നമ്മളെ അറിയാല്ലോ ഇവിടെ വെരുമ്പം പിന്നെ
അവിടെ സ്ത്രീകൾ മാത്രം നിൽക്കുന്ന ഏരിയ ഉണ്ടായില്ലേ
ആഹ് അവിടെ സ്ത്രീകൾ മാത്രേ ഉണ്ടാവുള്ളു ആണുങ്ങൾക്ക് വേറെ കടവ് ഉണ്ട്
അതെയതെ ആ ആ
അപ്പം നല്ല സുഖമാ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാംആൾക്കാരും ഒക്കെ ഉണ്ടാവും അവിടെ കുറെ കുട്ടികളെ നമ്മൾ ആ ആ അവി നടക്കാറായപ്പം നീന്താൻ പഠിച്ചു കൊടുത്തു മോനെയൊക്കെ അങ്ങനെ പഠിപ്പിച്ചതാ ഓൻ ചെറുത് അങ്ങനെ നിൽക്കാൻ പോകുമ്പം ചെയ്ത് കാണുന്നുണ്ട് ഓൻ നല്ലോണം പഠിച്ചു ഉണ്ട് പിന്നെ മോളായപ്പം നിൽക്കാൻ പോകലൊക്കെ നിന്ന് വേറെ വീടെടുത്ത് മാറിയപ്പം പിന്നെ നമ്മളല്ലാതെ നിൽക്കാൻ പോകൂലല്ലോ
നിക്കലൊന്നും നടക്കൂലല്ലോ അല്ലേ
വിസ കഴിഞ്ഞില്ല ഓളെ ഓനങ്ങോട്ട് കൊണ്ടുപോകും പോർത്ത ക്ക് കൊണ്ട് പോകും
ആ ആ
ഇവിടി പോയണ്ട് പോയിന്റെ ന്നെയാണ് വേട പക്ഷെ പോയി കൊറച്ച നടന്ന പോണം ഹസ്ബൻഡ വിടെണ്ട് ഉ
അതെ
ഹസ്ബൻഡ് ആ ഓ ഓ നൊയിവല്ലേ ന ഇല്ല അടിക്കാണ്ട ഇറങ്ങീന തുടില്ല ആ
അതെ ആ ആഭക്ഷണത്തിനൊക്കെ ഇണ്ടാവുംല്ലേ നമ്മള് രാവിലെ ഒരു കാൽചായ കാൽ ചായ ഉ ഇല്ല മെയിന ആയിട്ട് ചായകുടി ഇല്ല അത്ര അതിപ്പോൊ ഒരു പത്ത മണീന്റെള്ളില് കഴിക്കും ഇന്നോ ഇന്ന് ഇ ഇതാണ് ഉഴുന്നത് ദോശ ആയിന്ന് അതും ച ഇത് ചമ്മന്തി
ന്ന് ദോഷം ച ആ ആഹ് ആഹ് ഓ
അയ്ന് ഇന്നലെ മാവ് മാവ് അരച്ച് വെച്ച് അപ്പ പിന്നെ രാവിലെ പണിയുംല്ല കുറച്ചൊരു സമാധ
ആഹ് ആ അരച്ച് വെച്ചാല് ഞാൻ ഈ സ്കൂളള്ള ദിവസമൊക്കെ അങ്ങനെ ചെയ്യല് കുട്ടിയക്ക് നമ്മുക്ക്ന്ന് ഒരു ത ട്ടിപ്പറക്കലാണല്ലോ അപ്പൊ അങ്ങനത്തെ കടികളൊക്കെ ഇണ്ട അന്ന് ഇണ്ടാക്കും ന്നാ ഉണ്ടാക്കും അല്ലാത്ത ദിവസം പ ത്തിരി ആയിനക്കല്ല യിമൂടുക്കല്ലോ അപ്പൊ അ ഞായറാഴ്ചയും ശനിയാ്ചൊക്കെ അങ്ങനത്തെ ഫുഡാ
പിന്നെ ഇതൊക്കെ മാവൊക്കെ നമ്മള് ങ്ങനെ ഉണ്ടാക്കി്ട്ടെപ്പ വേണമെങ്കിലു സ്ഥക്ക് ഫ്രിഡ്ജിലൊക്കെ മാറ്റി വെക്കാലാ
ആ ചെയ്യും ചെയ്യലുണ്ട് ഫസ്റ്റ് ദിവസം ദോശ വ ഉ ദുടത്ത ആഹ് ആ ഉണ്ടാക്കും പിന്നെ ശരി ആദ്യത്തെ ദിവസം പ്പം മാവാച്ചാല് അപ്പൊ അത് ആദ്യം മാവരച്ച ദിവസം ഇ ഡല്യാക്കും അമ്മ പുളിണ്ടാവല്ലോ പിറ്റത്തെ ദിവസം ദോശ ഇണ്ടാക്കും അങ്ങനെനി ആഹ്
ആഫ് ആഹ്
അങ്ങനെ ഉണ്ടാ
ഇവിടെ അങ്ങനെ ചെയ്യാ ചെലപ്പോ ആ ചെല അപ്പ വൈകുന്നേരൊക്കെ അത് വേഗം മസാലിട്ട കേറി ദോശ ഉണ്ടാക്കിയിട്ട് ചായേന്റി കടിയായിട്ട്
ആഹ
അങ്ങനെ ഉണ്ടാക്കും ക്ക ഇല്ലെങ്കില് മാവ്ുണ്ടായ പിന്നെ ഒരു സമാധാനമാണ്ോ ആവശ്യച്ച് നമുക്ക് എന്തെങ്കില വേറെ കറിണ്ടങ്ക
ആഹ ആ ഇനിയിപ്പോ ആര് വന്നല് സുഖമാണ് ആവിണ്ടെങ്കിൽ മക്കളൊക്കെ വരുമ്പോളേ ചാടി ഉണ്ടെങ്കില് നല്ല സുഖ ഒലുക്ക് മാത്രം ഉണ്ടാക്കി വെച്ചാണ്ട് പിന്നെ അടുത്തക്കല ഫ്രിഡ്ജിക്ക് അപ്പം ബ കുട്ടികളൊക്കെ വരിുകയാണെങ്കിൽ ച്ചെെന്നക്ക മക്കലൊക്കെ വരാങ്കിൽ ഉൺ ണ്ടാക്കി കൊടുക്കാനൊക്കെ സുഖാ മറ്റേ നമ്മൾ കണക്കാക്കി ഉണ്ടാക്കണ അല്ലേ
അതെ അതെ ഉച്ചക്കത്തെ ഫുഡ്ൊക്കെ എന്താ
ഉച്ചക്ക് മീൻ വാങ്ങിയച്ചാണ് ഉം, ഉം. ഇവിടെ മീൻ അങ്ങനെ വാങ്ങ ല്ല
അതെ
ആ ഇന്ന് വാങ്ങീണ് കൊറയായി ഏ മീൻ ഇന്ന് മ മത്തി
അതെ ആ ആ മത്തിക്കൊക്കെ എല്ലാത്തിനും വിലയാ ഭയ ഭയങ്കരാ മീനിനോ
കൊറ ആയി മീൻ മാങ്ങിട്ട അത് അവൻ വാങ്ങിരുന്നു
അതെ പിന്നെ കു കുട്ട്യാളൊക്കെണ്ടല്ല അല്ലെ
ഓ
ആഹ ഇവിടെ മോ ഇവിടെ അധികം വേണം അല്ലാതെ അധികം വേണം ചിലപ്പോ എടക്ക് വാങ്ങൂല പക്ഷെ എന്നാലും വേണം മീ വേണം
തന്നെ
ആഹ ഉച്ചക്ക്ത്തെ ചോറിനൊക്കെ മീൻ നിർബന്ധാ
നമ്മടെ മക്കൾക്ക് മീൻ വല്ലാ ഇഷ്ടല്ല
അതെ അപ്പൊ ചോറിനൊക്കെ എന്ത കറിവക്കാ
ചോറിന് ഞങ്ങള് പരിപ്പ് വെക്കും
അതെയാ പിന്നേ യ നമ്മക്ക് പിന്നെ മീന് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒണക്ക്‌ അങ്ങൻത്തെ എന്തെലും കിട്ടിയാലും മതി
ആ അങ്ങനെ അങ്ങനെ പോവുഐക്കാരംല്ലേ ആ ഇവിടെന്നി എർച്ചി എർച്ചി കോയി ചിക്കന് അങ്ങനത്തെ ക്കേ വാണ്ടി മക്കക്ക്‌ ക്കെ ഹസ്ബന്റ് ഒന്നും വാങ്ങൂല ട്ടോൽക്ക് ദേഷ്യ ആ
അത് ശരി ആഹ് ആ എപ്പോഴും ഇത് കഴിക്കുന്നത് അത്ര നല്ലേല്ലല്ലോ
ആ എപ്പളും കൊണ്ടാവൂലാ ആ മാങ്ങി കൊടുക്കെല്ല എന്നിട്ട് അപ്പവെടെള്ളെത് കൂട്ടിക്കഴിക്കണംന്ന് പറിം എന്തെങ്കിലുമൊക്കെ ണ്ടാക്കും ഉം
ആ ആ
ഇവൽക്ക് പി ന്നെ ആ ചെറുപ്പത്തിന് അങ്ങനെ കിട്ടിച്ചേലായിട്ട് തറവാട്ടിലാകുമ്പോ ഞമ്മള് എല്ലാരും പാടല്ലെ ഒരീസം ഒരാള്കറിക്കാനും പിറ്റേസം ഒരാള് കൊണ്ടരും അപ്പൊ കൊണ്ടര്നാല് മുയ് വാ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ